ഹലോ ആഹ് കേൾക്ണില്ലേ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്ണില്ലേ കേൾക്ണില്ലേ
ക്കെല്ലേ
ആഹ് ഇപ്പൊ കേക്ണ്ട്
ആഹ് ഫുഡൊക്കെ കഴിഞ്ഞോ
ഓഹ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാന് ആവുന്നേ ഉള്ളൂ
ആഹ് ഈ സമയത്ത് ഇല്ല ഞാൻ ഇവിടെ കറി വെക്കുന്നതേ ഉള്ളൂ
അയ്ശരി
നിങ്ങള് എന്നും ഈ സമയത്തൊക്കെയാണോ കഴിക്കുന്നെ
ഞങ്ങള് പലേ ദിവസം പലേ ഇതാണ് എല്ലാരും ഇതിപ്പെടൂല കുട്ട്യേളും തൊന്നും
ആഹ്
ആഹ് ഇപ്പം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അവയ്ക്ക് നേരം ആവുമ്പോ അവ കഴിക്കും അന്നേരം ഒമ്പത് മണി ആവുമ്പോതിന് ഒക്കെ കൈക്കൽ തുടങ്ങും ഹലോ ഉം
ഹലോ
ആഹ് അതെന്താ റേഞ്ച് പോവ്ണ്ടോ
ആഹ് ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാം
ആഹ്
ഞാൻ ഹലോ പറയുന്നത് കേക്കാവോ
ആലോ പറയ്ണ ഇപ്പ കേട്ടു
ആഹ് ആഹ് ആഹ് ഇടക്കിടക്ക് കേക്കുന്നതേ ഇല്ല അതാ
ആഹ് അതെ മഴ ന്തൊക്കെണ്ടോ
മഴ ഇതുവരെയും പെയ്തില്ല ഉച്ചയ്ക്ക് ശേഷം പിന്നെ പെയ്തിട്ടേ ഇല്ല മൂടി ഇങ്ങനെ നിക്കുവായിരുന്നു
അത് ശെരി ആഹ് ഇവിടെ നല്ല മഴയും ഇടിമന്നേലൊക്കെ ആയിരുന്നു
ഇപ്പഴോ
ഇപ്പൊ ഇപ്പൊ ഒരു ഒരു മണിക്കൂറ് ആയിട്ടില്ല അരമണിക്കൂറായിട്ട് വിളിച്ചോന്ന് ഭയങ്കരായിട്ട് ഇടിമിന്നലും മയക്കായിരുന്നു
ഞങ്ങക്ക് മിക്കവാറും രാവിലത്തോടെ പെയ്യാനായിരിക്കും രാത്രിയും രാവിലെയും ആയിരിക്കും
അത് ശരി ആ ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ഓരോ ഇതാണല്ലോ
ഇവിടെ എന്നും രാവിലെ സമയത്താ മഴ രാത്രി തുടങ്ങിയാ പിന്നെ രാവിലെ വേറെങ്ങ് മഴയാ ആഹ് എങ്ങും പോവാനും പറ്റത്തില്ലാ
ആഹ് അതെ വൈകുന്നേരം ആയ പിന്നെ നമ്മുക്ക് കൊറേ ഒരു സമാധാനാ നമ്മള് ഇപ്പോ പിന്നെ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമു
നാളെ ഹോസ്പിറ്റലിൽ പോണംന്ന് പറഞ്ഞോണ്ടിരിക്കാ മഴയാണെങ്കി പിന്നെ തീർന്നു
ആഹ് അതെ
രാവിലെ പിന്നെ പോയില്ലെങ്കി ഓപ്പി എടുക്കാൻ പറ്റത്തില്ലല്ലോ മഴയൊക്കെ അങ്ങോട്ട് പോവാനും തോന്നത്തില്ല ഇവിടെ നങ്ങ് വരെ ബസ് സ്റ്റോപ്പ് വരെ നടക്കണം പിന്നെ
ആഹ് നിങ്ങള് ജോലിക്ക് പോവലുണ്ടാവുല്ലേ
ഇല്ല ഇല്ല ഞാനിങ് പൊതിനേ പഠിക്കുവല്ലേ
ആഹ് അതെ ആഹ്
അതുകൊണ്ട്
ആഹ് അപ്പൊ പോവാന് നമ്മക്ക് ബുദ്ധിമുട്ടായിരിക്കും
ഉം നാളെ എന്ത് വന്നാലും പോയേ പറ്റത്തുള്ളൂ ഹോസ്പിറ്റലി പ്ലാൺ ചെയ്തിരിക്കുവാ
ഓക്കെ ആഹ്
പിന്നെ ഇന്ന് മീനൊക്കെണ്ടായിരുന്നോ
ആഹ് മീന്ണ്ട്
ഉം ഞങ്ങക്ക് ഇന്നലെ മീനുണ്ടായിരുന്നു ഇന്ന് മീനൊന്നുമില്ല
ഓക്കേ ആഹ്
ഉം പിന്നെന്താണ്
പിന്നെന്താണ് ഫുഡ് ഫുടൊക്കെ കഴിച് തൊടങ്ങും ഓക്കെ ആഹ് ആരൊക്കെ വെക്കണല്ലേ
കറി ഞാൻ ഉം മെഴുക് വരട്ട് പോലെ വെച്ചു ഇനി അട്ത്തര് കറി വെക്കാൻ വേണ്ടി ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞൊണ്ടിരിക്കുന്നു
ഓക്കെ ആഹ് പച്ചക്കറി അയ്ക്കാരംല്ലേ ഇഷ്ടം
ആഹ് ഞാൻ മറ്റേ ഡയറ്റായണ്ട് കൂടുതൽ പച്ചക്കറി യൂസ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും കൂടുതല് പച്ചക്കറിയാണ് പിന്നെ മീനൊക്കെ എനിക്കങ്ങനെ മീൻ വേണോന്നൊന്നും നിർബന്ദോന്നുല്ല്യ ഹസ്ബന്റ്ന് മീൻ വേണോന്നില്ല
അയ്ശരി അപ്പൊ അങ്ങനെ ഇതാവും
എന്തേങ്കിലൊക്കെ പച്ചക്കറിയൊക്കെ കാണും പിന്നെ എടക്ക് പിന്നെ ബീഫ് വാങ്ങിക്കും
ഇപ്പ ചിിച്ചു നിങ്ങളെ ഇപ്പ ചിിച്ചിട്ടണ്ട്
അതേ ഉളു
ഓക്കെ ഞാനേയ് പിന്നെ ഓക്കെ ആഹ്
എന്തു പറ്റി.
പർഞ്ഞാ.
ഹലോ.
ദശിത്തെ ആ .
ഹലോ.
ആത്തവര. റ്റുയേ സിറ്റ്യു പൊതിച്ചോറ് പറ്റൂല. ഏത്.
ഹലോ.